ഹലോ?
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം. ആഹ് കേൾക്കാം.
ആഹ് കേൾക്കാമോ ആ എന്ത് ചെയ്യുന്നു ഉറങ്ങാൻ സമയായില്ലേ?
ഇതാരാ?
എ
ആ യസ്‌ സമയം വയ്യന്ത്
ആ പിന്നെ ഫുഡൊക്കെ കഴിച്ചു
ഹലോ
ആ കേൾക്കുന്നില്ലേ താങ്കൾക്ക്
ആ കേൾക്കാം
ആ നല്ല ഫോർമലായിട്ട് സംസാരിച്ചോ പ്രശ്നം ഒന്നും ഇല്ല
ആ ഓക്കെ
ഉം ഫുഡൊക്കെ കഴിച്ചോ
അതേ കഴിച്ചു
എന്താ കഴിച്ചത്
ത് ചപ്പാത്തി
ഓ പൊതുവേ സംസാരിക്കാത്ത കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ
ആ ഞങ്ങക്ക് കൊറച്ച് കൊറവൊള്ള
സംസാരിക്കാത്ത ആളാണെന്ന് തോന്നുന്നല്ലോ
അതെ എനിക്ക് കൊറച്ച് ഉം പേഴ്സണലി അങ്ങനെ എല്ലാരോടും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല കൊറവാണ് പൊതുവേ എന്തായിരുന്നു പേര്
ഉം പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒന്നും പറയാൻ പാടില്ലാന്ന് അറിയില്ലേ
ആ ഓക്കെ ഓക്കെ
ആ പിന്നെ ഈതായിട്ട് എവിടേലും എന്തൊക്കെയുണ്ടായിരുന്നു പ്ലാൻ പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ
അതെ ഡ്രസ് എടുത്തു വേറെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇണ്ടായിട്ടില്ല
ഓ ആ എവിടേലുമൊക്കെ പോയോ കറങ്ങാനൊക്കെ പോയോ
ജസ്റ്റ് പൊറത്തു പോയി വന്നു അത്രേയുള്ളു
ആണല്ലേ ആ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്
ഫുഡ് ചപ്പാത്തി ആരുന്നു ഉള്ളിക്കറിയായിട്ടാണ് കഴിച്ചത്
ആ ഓ അതെന്താ വീട്ടില് ബിരിയാണി ഒന്നും വെക്കാന്
ഇന്നലെയല്ലേ വരുന്നന്ന് ഇന്ന് പെരുനാളല്ലല്ലോ
ആ ഞാൻ ഇന്നലത്തെ കാര്യാണ് ചോദിച്ചത്
ഓക്കെ ഓക്കെ കുഴപ്പില്ല
ഉം ഇത്രയും ബലം പിടിക്കണ്ട കാര്യല്ല കേട്ടോ നല്ല ഇൻഫ്ലുവെന്റായിട്ടു ആയിട്ട്- സംസാരിച്ചു കംഫർട്ടബിൾ അല്ലേ
അതെ അതെ
ആ അപ്പ ആ അപ്പ അതുപോലെ സംസാരിച്ചു ആ പിന്നെ എന്തൊക്കെയുണ്ട് എവിടേ ലും ട്രിപ്പ് പോകാനൊക്കെ ഇഷ്ടാണോ
എന്താ
ട്രിപ്പ് പോവാനൊക്കെ ഇഷ്ടമാണോന്ന്
ആ ഇഷ്ടമാണ്
ആ എവിടേലൊക്കെ പോയിട്ടുണ്ടോ?
ഉം പുറത്തോട്ടധികം പോയിട്ടില്ല കേരളത്തിൽ തന്നെ വയനാട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്
ആണല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട സ് സ്ഥലവേതാ പോയതില്
ആഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വയനാട്
ഉം ഞാനും പോയിട്ടുണ്ട് ഈ വാഗ് ഗമൺ ആ പിൻ ആഹ് എന്താണ്
എവിടാ പോയത്
ആഹ് ഞാൻ വാഗമണ്ണില് പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് ഡിസ്ട്രിക്റ്റ് ഒക്കെ പോയിട്ടുണ്ട് കാസർഗോട് കോഴിക്കോട് ആഹ് കണ്ണൂര് എറണാകുളം അങ്ങനെ കുറച്ച് ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയ ഇതില്ല പക്ഷേ വാഗ് ഗമൺ നല്ല രസായിരുന്നു പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയപ്പോ അടിപൊളിയായിരുന്നവിടെ പിന്നെ നമ്മള് ഫ്രൻ ആഹ് ഇനി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേറെ കൊറച്ച് സ്ഥലത്തൊക്കെ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഊട്ട് ഊട്ടിയിലോ എവിടേലൊക്കെ ഇല്ല ഇല്ല ഫാമിലിയായിട്ട് അങ്ങനെ പോവാറില്ല അങ്ങനെ ഇവിടെ പൊതുവേ അതിന് ഇൻ്ററെസ്റ്റ് ഉള്ള ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല ഇവിട്
ആ ഞാനും അങ്ങനെയാണ് ഫാമിലി ആയിട്ട് അധികം പോവാറില്ല കൂടുതലും ഫ്രെണ്ട്സായിട്ടൊക്കെ തന്നെ പോയിട്ടുള്ളത്
ആ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോവ്വാ സംസാരിക്കാ വൈബടിക്കാ അതൊക്കെ തന്നെ പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ ഇഷ്
സിനിമ ഇഷ്ടാണ് സിനിമ കാണാറുണ്ട് കൂടുതലും ഫോണിലായിരിക്കും കാണുക എടയ്ക്ക് തിയറ്ററിലൊക്കെ പോയി കാണും
ആ ഏത് സിനിമേ തിയറ്ററില് കണ്ട ലാസ്റ്റ്
ആ ഉം ലാസ്റ്റ് കണ്ട സിനിമ ലോകായായിരുന്നു അതിനു ശേഷം പിന്നെ തിയറ്ററി പോയി കണ്ടിട്ടില്ല
ഓ പിന്നെ ദൃശ്യം ഒക്കെ വന്നായിരുന്നു ഞാന് ദൃശ്യൊക്കെ കണ്ടായിരുന്നു ദൃശ്യ ആക്ച്വലി തിയേറ്ററില് മസ് കൊർച്ച് കഴിയുമ്പത്തിന് അതിന്റെ സ്പോയിലർ ഒക്കെ വരുമ്പേത്തിനും പിന്നെ കാണാൻ ഒരു രസം കാണില്ല അതുകൊണ്ട് ആദ്യമേ പോയി
തിയേറ്ററില് പോയി കാണാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇത്ര ഇതില്ലായിരുന്നു പൈസ കുറവണ്ട് ആ ഇനിപ്പോ കൂടി വരട്ടെ എന്ന് വിചാരിച്ചു കൊറച്ച് ടൈറ്റാണ് അതുകൊണ്ട് എത്ര
അത് നമുക്ക് പഴ് പൈസ കുറച്ച് എന്തോ കിട്ടാറുണ്ട് മന്ത്ലി രണ്ട് സിനിമയൊക്കെ കാണാൻ പറ്റും മറ്റേ ഒരു ഒരു കാനറ ബാങ്കിന്റെ എന്തോ ഒരു കാർഡ് ഗിഫ്റ്റ് കാർഡ് എന്തോ ഉണ്ടെങ്കിലൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ചു പേർക്ക് അത്ള്ളതൊണ്ട് മന്ത്ലി ടു സിനിമ കാണാം അത് ഫിഫ്റ്റി പെർസെൻ്റെജ് ഓഫറിൽ അറുപത്തഞ്ചോ എഴുപതോ എന്താ ണ്ടകതൊള്ളൂ
ഉം അല്ലാതെ
ആഹ അല്ല അപ്പ ജസ്റ്റ് ആഹ അല്ല ജസ്റ്റ് നന്നേള്ളു അപ്പം അങ്ങനെ നോക്കക്കെ ആണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടും
ആഹ അങ്ങനെ നോക്കാം
ഉ ഞാൻ പിന്നെ മോഹിനിയാട്ടംന്ന് പറഞ്ഞ വേണ്ട അത് കണ്ടായിരുന്നോ ഒീറ്റയില വല്ലാം
സിനിമെ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ പാർട്ട്
ഓ സെക്കൻ് ഹാഫ്ാണല്ലോ ഇഷ്ടപ്പെട്ട ആഹ
ആ സെക്കൻഡ് ഹാഫ ആ ഇഷ്ട അല്ല ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ എനിക്ക് ആ രണ്ടാമത്തെ പാട്ടിൽ എന്താ രണ്ടാമത്തെ പാട്ടം ഉദ്ദേശിച്ചത് സിനിമക്കൊരു ഫസ്റ്റ് പാട്ടില്ലേ
ഓ ഓ ഭരതനാട്യമാണ്ണ്
അതിന്റെ സെക്കൻഡ് പാർട്ടാണല്ലോ മോഹിനിയാട്ട
ആഹ ആഹ് ആഹ അതെ അതെ
ഏറ്റവും കൂടുത ഇഷ്ടപ്പെട്ട രണ്ടാമത്
അതില് വേറൊരു രീതിയിലും കൂടെ പറയാം അതില് അച്ഛന്റെ പേര് ഭരതൻല്ലേ അതുകൊണ്ടാണ് ഭരതനാട്യംന്ന് പറഞ്ഞെ പിന്നെയള്ളത് മോഹിനി ദേവിയെപ്പറ്റി പറയുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ അത്തന് മോഹിനിയാട്ടന്ന് പറു
ഓ അതെ ഞാൻ ഇ പ്ലാസ് ശ്രദ്ധി
ആഹ അത അങ്ങനെരു കാര്യ ണ്ട് ഉ
ഏ ഏ ഏത് ഏ സിനിമ ഏറ്റ ഇഷ്ട ഇപ്പോ ലേറ്റസ്റ്റ്
ആഹ് എനിക്ക് ഇതുവരെ കണ്ടതിൽ മോഹിനിയാട്ടം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ വാഴ ടു എനി ക്കു ഭയങ്കരമായിട്ട് ഇഷ്ടായി
ഇ
ആഹ് ഇപ്പം ഈയിടക്കു ക്കു ഇറങ്ങിയ മിക്ക സിനിമയും കണ്ടു ഞാൻ അതിരടി ഒഴിച്ചച്ച് ഈ പറഞ്ഞ ദൃശ്യം ആ വാഴ ഈ മോഹിനിയാട്ടം പിന്നെ പ്രകമ്പന ആടു ഇഷ്ടയില്ല അത്രയെനിക്ക് ആ എനിക്ക്ത്ര താല്പര്യം തോന്നി ലാടുകാണാൻ അതുകൊണ്ട് ഞാൻ കണ്ടില്ല
പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ ഒക്കെ ക്കെ എന്താണ് കഴിക്കാൻ പേഴ്സണൽ ഫേവറേറ്റ് ഫുഡ് കാണൂല്ലോ
എന്റെ ഫേവറേറ്റ് ഫുഡ്ന്ന് പറയുന്നത് പുട്ടും ബീഫ് കറിയുമാണ് നിങ്ങൾക്ക് എന്താ ഇഷ്ടം
ആഹ് എനിക്ക് മന്തിയൊക്കെ ഇഷ്ടം അത് പ്രത്യേകിച്ച് ആ ഈ പൊറോ സ്ഥലത്ത് ഓരോ സ്ഥലത് ത്തു ഓരോരോ ടേസ്റ്റ് ആണല്ലോ മന്തി ആഹ് എനിക്ക് കുറ ച്ചും കൂടി ഇഷ്ടമുള്ളത് കുറച്ചും കൂടെ മലബാർ സ്റ്റൈലിലോ കാക്കുള്ള മന്തിക്കടകളിലൾക്കെ മന്തിയാണ് പിന്നെ തെക്കിലോട്ട് വരുമ്പോ നിങ്ങക്ക് അത്ര ഇഷ്ടപ്പെടാ, അങ്ങനെ അത്ര ഇങ്ങനെ ഒരു ക്രേവിങ്സ് കാര്യങ്ങളൊന്നും വരാറില്ലാ അവിടൊക്ക അവിടൊക്കെയുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും അവക്ക് ഒരുപാട് ഇഷ് സ്നാക്സ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ അവിടുള്ള ഫുഡ്.
ഓ കഴിച്ചിട്ടുണ്ട് മലപ്പുറം സൈഡും ഐ മീൻ ആ തെക്ക് ഭാഗത്തൊക്കെ ഉള്ള കുറേ കഴിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഫുഡൊക്കെ മലപ്പുറം ഭാഗത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അടിപൊളി ഫുഡണ് കൂടുതലും മലബാറി ഏരിയാസ് ഒക്കെ
ആഹ
അങ്ങനത്തൊക്കെയ ഇഷ്ടമാണ് കൂടുതലും ബി രിയാണ് ഇഷ്ടം മന്തിയേെക്കാളും എനിക്ക്
ആഹ എനിക്കും ബിരിയാണി തന്നെയ ആയിരുന്നു ഇഷ് ദ മന്തി ഒന്നും അധികം കഴിക്കൽത്തില്ല. അവിടെൊക്കെ ചെന്ന് ഫ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചപ്പോ ആഹ പക്ഷെ ഏറ്റവും മസ്റ്റ് ആയിട്ട് ട്രയണ്ടതില്ല കുബാബ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. കോഴിക്കോട്ള്ളതാ. അവിടുന്ന് അവിടുത്തയാണ് ഏ ഏറ്റവും അടിപൊളി മന്തി ഞാൻ ഒരുപാട് മന്തി കഴിച്ചിട്ടെങ്കിൽ എനിക്ക് അവിടുത്തെ മന്തി ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര ടേസ്റ്റ് കാര്യങ്ങളൊക്കെയ. പിന്നെ നല്ല ആംബിയൻസ് ഒക്കെയ ഉ ഉം ഉം പിന്നെ ഈ ഇതിനെ ഡ്രസ്സ ഒക്കെ എടു താരണോ
ഇതിന് ഒരു ഡ്രസ്സ് എടുത്തു അവിടെ എങ്ങനെ എടുത്തോ?
ഇല്ല ഇല്ല ഇവിടെ എടുത്തില്ല ഇവിടെ ചെറിയ പെരുന്നാളിന് എനിക്ക് രണ്ട് ഡ്രസ്സ് ഓൾറെഡി കിട്ടി. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ പുതിയതും വേറൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല
ആണല്ലേ എങ്ങനെ പോന്നു ലൈഫൊക്കെ
ആ നല്ല നല്ല രീതിയിൽ തന്നെ പോവാ, ഇപ്പം കൊറച്ച് അവധിയൊക്കെ കിട്ടിയപ്പോന്ന് വീട്ടിൽ വന്ന് കുറച്ച് ഫുഡൊക്കെ ഒക്കെ നല്ല ആഹാരം ക്ക കഴിച്ചിരിക്കന്ന് വിചാരിക്കുന്നു, കുറച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെയും ആ രണ്ടാഴ്ച കഴിയുമ്പോ പിന്നെ എനിക്കത് തുടങ്ങേണ്ടി വരും. ഉ അവിടെയോ?
അവിടെ ഇവിടെ അങ്ങനെ തന്നെ, ഇങ്ങനെ ഏ ഇടക്ക രണ്ട്, മൂന്ന് ദിവസത്തെ വക്കേഷൻ ലീവ് ഇണ്ടാരുന്നോ അങ്ങനെ ആ ദേവസം ആഹ്‌ ഫ്രണ്ട്‌സ് അന്റെപ്പോ പോയി പൊറത്തൊക്കെ പോയി ഒന്ന്ക്കറങ്ങി വന്നു
ഓ ആഹ് ഇപ്പം സംസാരിച്ചു വന്നപ്പോ നല്ല രീതില് സംസാരിക്ക്ന്ന്ണ്ട് ആദ്യത്തേനെ ക്കാളും ഇപ്പോ കംഫർട്ടായിട്ട് സംസാരിക്കുന്ന് ആഹ് ഓക്കേ ഓക്കേ എന്നാ ആ ശെരിയെന്നാ വെക്കട്ടെ ഇപ്പം രാ ത്രിയായില്ലേ അപ്പൊ ഒറങ്ങാനൊക്കെ സമയായി ഇനി എപ്പോഴേലുവോക്കെ ഇണ്ടെങ്കിലിൽ വിളിക്കാം ഓക്കെ ഓക്കെ ശെരി ഓക്കേ എന്നാ ശെരി